ആഹ്
കേൾക്കില്ലേ ഹലോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് കേൾക്ക്ണ്ട്‌ ആഹ് കേക്ക്ണ്ട് ഉം എന്താ പണി
എന്തെക്കെണ്ട്
പണികളൊക്കെ കഴിഞ്ഞ് റസ്റ്റായി കുത്തറ്ക്കാ
റെസ്റ്റ് ഒന്നുല്ല ഇബടെ മറ്റൊന് സ്കൂള് വിട്ട് വന്ന്ണ് അ ഇബടെണ്ട് ഓന് സ്കൂള് വിട്ട്ന്നാണ്ട് ഇപ്പൊ പത്രങ്ങളൊ ക്കെ പരത്തി വെച്ച്ണ് ഇന്നെട്ട് മെസ്സിന്റെ ഫോട്ടോ വെട്ടിട്ക്കാ
എന്തേനി പാത്രത്തില്
പാത്രല്ലേ പത്രം മെസ്സിന്റെ ഫോട്ടെ വെട്ടിട്ക്ക
ഏഹ് അയിന്ണ്ട് അത് മെസ്സി മെസ്സിയാ ഇവിടെക്കെ റൊണാൾഡോ ആണ് ആഹ് ടീഷർട്ട്ണ്ടോ
ഏഹ്
മെസ്സിന്റെ ടീഷർട്ട്ണ്ടോ?
മെസ്സിൻ മെസ്സിന്റെ ടീഷർട്ട് ഇല്ല ഇപ്പൊ റൊണാൾഡോന്റെ ഇപ്പം ഇന്നലെ മി മിനിഞ്ഞിന്നൊന്ന് പോയിനി ഞാന് ആ എന്താ ജുബ്ബ വാങ്ങാണ്ടായിനി ഓന്
ആഹ് അപ്പം വാങ്ങിയോ? ഏഹ് അപ്പം മെസ്സിക്ക് റൊണാൾഡോന്റെ ടീഷർട്ട് എങ്ങനെ ഒക്കാ
ആഹ് ഇന്ക്കാ മെസ്സിന്റോക്കെ ആ വെള്ളക്കെ ടീഷർട്ടൊക്കെ ആയാലെ
ഏഹ് ഹെ അതയിന് മറ്റെ തുണിയല്ലേക്കാരം
അപ്പൊ പിന്നെ ആ ചൊപ്പാവുമ്പം പിന്നെ ഏഹ്
ആഹ് അന്റെ ഇബനൊക്കെ ഏതിലാണ് എല്ലാർക്കുണ്ടല്ലോ ടീമ്
ആഹ് അത് അങ്ങനെന്നുല്ല അതെല്ലേലും കൂടും
ഏഹ് ഏഹ് ഇബടെ കുട്ട്യേളൊക്കെ റൊണാൾഡോ പറഞ്ഞ്ക്കാണ്ട് എറങ്ങ്ണ്ടെ
ഏഹ്
പറഞ്ഞ് കുപ്പായും ടീഷർട്ടൊക്കെണ്ട്.
എല്ലും ഇണ്ട് എനിയിപ്പം മഞ്ചേരി അ അങ്ങാടികൾക്ക് പോയാല്
എത്ര ഇങ്ങെട്ട് വാങ്യേന് എത്രേ ഇജ്ജ് വാങ്യേന് എത്രേ ഏഹ് ഇര്ന്നൂറുപ്പ്യ ഇബടെ ഈ ചെറ്തിന് വാങ്ങീട്ട്
നൂറ്പ്യേ
നൂറ്റി അൻപത് ഏ ഇര്ന്നൂറ്
തന്നെ ഏഹ് ഞാന് ഇവന്പ്പോ മഞ്ചേരീന്ന് അവിടുന്ന് അങ്ങാടി തന്നെയാണ് മാങ്ങിയെ
ഏഹ് ഏഹ് ഏഹ് ഇരുന്നൂറ്പ്യാണ് പറഞ്ഞേട്ടീനി
ഇങ്ങനെ നമ്മള് റോഡ്സൈഡായിട്ട് അങ്ങനെ
ആഹ് ആഹ് ആഹ് അതല്ല ഓലൊക്കെ കളി കാണലുണ്ടോ ഏഹ് കളി കാണലുണ്ടോ? ഹലോ
പോയോ
ഹലോ
കേക്കില്ലാ
ഹലോ ആടി കേൾക്ക്ണ്ട് ഇൻക്ക് ഇങ്ങട്ട് കേൾക്ക്ണ്ട് അങ്ങട്ട് കേൾക്കില്ലേ
അല്ല ഓലൊക്കെ കളി കാണാൻ പോവലുണ്ടോ ചോയ്ക്കാ ആഹ് ചെല സമയത്ത് കേട്ടിട്ടില്ലേനിം
ഇവിടെണ്ട് അവിടെ ഇവിടെ അങ്ങാടി തന്നെണ്ട്. ടി വി വല്യ ടി വി ക്കെ വെച്ചിട്ട് പോവലൊന്നും ഇല്ല ഇതിന് ഫോണ് ഇണ്ടാവുമ്പോ ഫോണില് തന്നെ ഇല്ലേ
ആഹ് അഹ് ഇവിടെ കുട്ട്യാള് പോകും
ആഹ് പോകോ ഏഹ്
ഇപ്പം ഇന്നലൊക്കെ പന്ത്രണ്ടരക്കോ ഒക്കെ വന്നത് ഓല്
ഏഹ് അത്ര ഒക്കെ ആയിലെ
ഉം സുബഹിക്ക് പ ത്തണിക്കോ അത്രക്കോ അപ്പളാ തുടങ്ങിയത് തോന്നുണ്ട് അതുപോലെ സുബയ്ക്കും പോവലുണ്ട് ഇവട്ന്ന് നാലണിക്കോ അഞ്ചണിക്കൊക്കെ നീച്ചാണ്ട് പോവും അയ്നൊക്കെ പോകുമ്പോ വിളിച്ചുമ്പോ എത്ര പെട്ടെന്ന് നീച്ചുന്നോ ഒരു വിളി രണ്ട് വിളി. ക്ക്‌ നീച്ചും പക്ഷെ മദ്രസ്ക്ക് പോണ സമയത്ത് വിളിച്ചുമ്പം അഞ്ചു മണിക്ക് വിളിച് അല്ല അഞ്ചരക്ക് വിളിച്ചാൽ തുടങ്ങിയാ ആറ് മണിക്ക് ക്കാവും നീച്ചണെങ്കിൽ അഞ്ച് അൻപത്
രാവിലെ മദ്രസ്ക്ക് വിളിച്ചുമ്പളയ്‌ക്കാരം
ആഹ് ആഹ് അതാണ്
ആഹ് അത് എല്ലോട്ത്തും അങ്ങനെന്നെ ഒരു പോക്കിന് അപ്പൊ ഒരു കെതേട് തന്നെ അല്ലെ
ഏഹ് അപ്പൊ ആദ്യെ പറേലാണ് അയ്ന് പാകണ്ടേ ഞാൻ പോകും പറയും വിളിച്ചാ നീച്ചും പറയും ഇന്നൊന്നും കൊഴപ്പൊന്നും ഇണ്ടായില്ല ഇന്നൊക്കെ രണ്ടും മൂന്ന് വിളിക്ക് നീച്ച്ക്ക്ണ്‌ അല്ലേ നീച്ചൂലാ ആഹ് അല്ലെങ്കില് പറഞ്ഞയക്കൂലെയ് ഉം
കുട്ടിയോളും അതന്നെയല്ലേ ആ തന്നെയല്ലേ എല്ലാർക്കും
അതന്നെ
പിന്നെത്താ ചായക്കെത്താ എന്തേ ഇണ്ടാക്കിയോ?
ചായക്കൊത്തും ഉണ്ടാക്കിയിട്ടില്ല ഉം ചെലപ്പൊക്കെ ഇന്ന് ഇപ്പെത്താ ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കി ഉണ്ടായിനിം അത് ഇണ്ടാക്കീനിം അത്റ്റക്ക് മടിയൂല വൈകുന്നേരോ ഉം
ചോറ്ന്നോ അവൻ
ഊം ഉം ഇല്ലേ ചോറ്ന്നൂല്ല
ഏഹ്
ഇനി ചെറുതിന് ആ ചപ്പാത്തി ചുട്ട് കൊട്ത്ത് ത്തീനിം ഇവർക്കിന്ന് എന്താ നോക്കട്ടെ ചക്ക ഒക്കെണ്ട് പഴുത്ത ചക്ക അത് വൽ ചെറിയോൻ തിന്നും
ഏഹ് ചക്കന്നോ ഇവിടിം ഇണ്ടായിനി ഇപ്പന്ന് ചക്ക
മധുരണ്ടൊ നിങ്ങടെ അടുത്തൊക്കെ ചക്ക
ഇനി മഴ പെയ്താലേ ഒരു വെള്ളം ചീഞ്ഞ് കൊണ്ടാണല്ലോ
ആഹ് അതന്നെ രസല്ലറല്ലേ
ഉം അപ്പൊ ഇനി വല്യ മ ഉം ഒക്കെ മധുരം ഇതായ കൊണ്ടാക്കും ഒരു വെള്ളം ഉള്ളന്ന് വെള്ളം ഇങ്ങനെ ഒളിച്ചോണ്ട് വല്യ മധുരണ്ടാവില്ല
ആഹ് അതന്നെ ഉം ഇന്ന് പച്ച വച്ചി ഞാനൻ അതും രസല്ല അറിയാനേ മറ്റ നല്ല ഇ അത ഇച്ചെക്ക നയേ
ആഹ് ആഹ്
നിങ്ങക്ക് മീൻ കിട്ടീ ണോ അയ്നെ
മീൻകറി ഉണ്ടാക്കോ
ആഏഹ അന്ന് അത്തും കിട്ടിയിട്ടില്ല എന്ന
ഏഹ് മീന് അയലെ വരലല്ല ഇപ്പൊ ഏഹ് മീൻ വരലില്ല ആയിലൊന്നും ഇല്ല
ഹലോ ആഹ്
അ ഞാൻ പറഞ് കൊളക്കില്ല
ആഹ് കേൾക്ക് ണ്ട്
കേൾക്കില്ലേ
ആഹ് ണ്ട് കേൾക്കിണ്ട് ഏഹ് അയിപ്പയെ എന്താ ഞാൻ അതിന് വെറക് എടുത്തവെച്ചില്ല മഴ വരണണ്ട്. അപ്പൊ വെറക് എടുക്കട്ടെ നിങ്ങ പോകയ് നി അപ്പൊ ഇവിടെ പോക ഞാ പോകാണ് ഇപ്പൊ എന്താ പോകാണ് പറഞ്ഞിക്കണ്ട് ഇപ്പൊ
ആഹ് ഇതിപ്പോ കഴുന്നരണോ അപ്പൊ എടുത്തോഎട്ത്തൂട് ആക്കം പോലെ ങ്ങ്എടുത്തണ്ടോര്
അതിന് മഴപാറ്റുന്ന കൊണ്ട്, അതിന് മുറ്റം പെരുംവഴുക്കലാണ്.
ആഹ് എവിടെണ് ങ്ങ മുൻ ഭാഗത്ത് വെച്ചു വെറക് പുര
അല്ല. ഇവിടെ അങ്ങള് ഷീറ്റ്, അളുക്കളന്റെ ഭാഗത്ത് ഷീറ്റ് ഇട്ട് കൊടുക്കും
ആഹ് അതിപ്പോ ഷീറ്റ് അടിച്ചുമ്പം നനയൂല്ലാ.
ഹേയ്, അയിന് അപ്പുറത്തു നിന്ന് ഷീറ്റ് കെട്ടീന്
ഷീറ്റ് കെട്ടിയോ, അന്ന് ഷീറ്റ് കെട്ടിയിട്ടില്ലാരുന്നല്ലോ ന്നാള് ഞങ്ങള് വന്ന അന്നൊന്നും.
ഏ, ഷീറ്റ് അങ്ങനെയല്ല പാത്തിയുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നായിട്ട് വെള്ളം വരൂലാ
ഏ അത് ചീറ്റൽ അടിച്ചൂല്ലേ
ചീറ്റൽ അങ്ങനെ ചീറ്റല് അടിച്ചൊന്നും ഇല്ല. പുറത്ത് കൂടി ഒരു കവർ ഇട്ടിന് നമ്മള്. ഈ ത ക്ക്ന്ന്.. അങ്ങനൊരു കവറ് ഉള്ളൂ പുറത്തു നിന്ന് ഇങ്ങനെ വെറുതെ മുമ്പിൽ കൂടെ ഇടണ്. വെല്ലാതെ തട്ടണതിന്, പിന്നെപ്പോ വെള്ളം ചാടൂല അത് കാരണം ന്ന നമ്മള് പാത്തിട്ടോണ്ട്
ആഹ് ആഹ് ശരി വെറക് ഉണ്ടോ ഇങ്ങക്ക്, വാങ്ങണോ അല വെറക് വാങ്ങലാണോന്ന് ചോയ്ക്ക.
ഏഹ് എ. വെറക് ഇവെടെന്നെണ്ട്. ഇഷ്ടംപോലെ കാരണം. ഇപ്പം മരങ്ങള് മുറിച്ചിണ ഒരാ ഇല്ലല്ലൊ. അപ്പൊ പിന്നെ വെറക് ഇഷ്ടം പോലെണ്ട്. വാങ്ങേണ്ടി വന്നില്ല. മറ്റ് വെറെക് വാങ്ങലായപ്പ ചെറ്യേ ഗുഡ്സ് ഗുഡ്സിനെന്നെ ഇപ്പം രണ്ടുർപ്യെ
ആഹ് ആ. അതല്ല അടുപ്പത്ത് ഇണ്ടാക്കല്. ഇന്നട്ട്.
അപ്പൊ. ഇപ്പൊ പൈസ ആണല്ലപ്പൊ വെറകിന് ആയാലും. ആ അടുപ്പത്തന്നെ ഒക്ക വെക്കല്. അടുപ്പത്ത് വെക്കും. ചോറ് വെക്കും. ചോറ്, ചായയും കടിം ആക്കിയ പാടെന്നെ ചോറിന് വെള്ളം വെക്കും. പിന്നെ കറ്യാെക്കെ പിന്നെ ഗ്യാസുമ്മന്നെ ഇണ്ടാക്കും. പിന്നെ മീനോ, എത്തേങ്കിലും ഇണ്ടെങ്കിലും. ഏതായാലും അടു വിറക്ള്ളോണ്ട് പിന്നെ കൊഴപ്പല്ലാതെ.
ആഹ്. അല്ല വാങ്ങാണെങ്കിൽ അതൊക്കെ നഷ്ട ഇണ്ടാവ നമുക്ക്. ഉം. ആ. അതെ
അങ്ങനെ. ആ അതന്നെ വാങ്ങാണെങ്കിൽ പിന്നെ.
ആ ഗ്യാസും ഇതൊക്കെ. ആഹ്. ആഹ്. ഇവിടൊക്കെ പിന്നെ വാങ്ങലാണ് പറ്യ.
ആഹ്
പിന്നെ എന്തൊക്കെണ്ട്.
ആഹ് ഒക്കല്ലത്. ഇപ്പൊ ഗ്യാസിന്റെ വേറെന്താ ഗ്യാ
എങ്ങനെ ഗ്യാസിനും വേണംന്ന് പറയാ. എത്രെ തൊള്ളായിരത്ത്യാെ, ചില്ലാനൊക്കെ ആയിട്ടില്ലെ. ഹലോ. റെയ്ഞ്ചില്ലാ.
എങ്ങനെ രാത്രി പിന്നെന്താ ചപ്പാത്ത്യാേ.
റേയ്ഞ്ചില്ലേന്ന്. കേൾക്ക്ല്ലാ. ഏയ്. ഹലോ ഹലോ. കേൾക്കണ്ല്ലെ. ഏഹ്. ആന്ന്. ഹലൊ. കുട്ട്യേ. ഒന്നും കേൾക്ക്ല്ല. ഒന്ന് റെയ്ഞ്ചില്ലോട്ത്ത്ക്ക് മാറിന്നാ. ഒരു സൗണ്ടും കേൾക്ക്ല്ല. അലോ ഹലൊ, ഹലൊ, ഹലോ ഹലൊ. ഹലോ. ഹലൊ. ഒന്നും കേൾക്ക്ണ്ല്ല. ഹലോ, ഹലോ. ഇബെടെ റെയ്ഞ്ചിനൊരു കൊറവൂല്ല. അന്റവ്ടേക്കാരം മിസ്റ്റേക്ക്. ഇയ്യൊന്നൂല്ലെങ്കി റേഞ്ചില്ലോട്ത്ത്ക്ക് മാറി നിക്ക്. ഹലോ ഹലോ ഹലോ